ഹെലോ എന്താ കേൾക്ണ്ടോ ആഹ് ണ്ട്
എന്തകേണ്ട് വിശേഷം
ഒക്കെ നല്ലത്
ഉം പണി കുട്ടി ഒറങ്ങാ
ഏഹ് പണിയൊക്കെ കഴിഞ്ഞൊ
ആഹ് പണിക്കഴിഞ്
നോമ്പുണ്ടോ?
ആഹ് നോമ്പ്ണ്ട്. അവിടെ ഇണ്ടോ നോമ്പ്?
ആഹ് നോമ്പുണ്ട് ഇന്നലെലേനി ഇന്നുണ്ട്.
ഏഹ്‌ ഇന്നലെ എന്ന്തേ നോമ്പൽക്കാഞ്ഞു
ലീവ് എനി കഴിഞ്ഞില്ല അപ്പം സുബയ്ക്ക്നീച്ച് കുളിച്ച് അങ്ങനെ നോറ്റാതാ എവിടെ കുട്ടിനെ കാണിച്ചിനിയോ തലക്ക് തലമ്മൽ ങ്ങനെ ഓരോ കുരു പൊന്തിലേനെയോ
ആഹ്‌ കാൺച്ചി
ഏഹ്‌ എത്ത പറഞ്ഞേ
അത് എന്തോ മരുന്നിന്റെ അലർജിയാണ്
ഉം ചേ മറ്റേ എത്താ പൊന്നാട്ന്ന് കാണിച്ചിനല്ലോ
ആഹ്
ആ മരുന്ന് കൊടുത്തത് മാണേങ്ക പറ്റിണ്ടാവൂല ഏഹ് അയിന് മുന്നേ ഉണ്ടല്ലോലെ
അയിന് മുന്നേണ്ട് അത് വേറെ എന്തോ ആണ്പറഞ്ഞ്
ആഹ്‌ അല്ലെങ്കിൽ ആ ജാതിക്കന്റോ അതൊക്കെയിരിക്കും തേൻ
എന്താണ് ഉം
ഉം
അങ്ങനെ എന്തോ ആണ്
കുഞ്ഞിപ്പം മിനിയാന്ന് മറ്റുടത്തേക്ക് പോയിന് അതിന്റെ അന്വേഷിക്കാൻ വേണ്ടീട്ട്
ആഹ്
അവിടെ പോയി ഇപ്പതാ ഇന്ന് രാവിലെ വന്ന്.
എത്ത ആയ അറിയില്ല അവിടുന്ന് ഇങ്ങനെ വീഡിയോ കോള്ചെയ്ത് കാണിച്ചന്നിനീ കച്ചോടൊക്കെ അങ്ങനെ അപ്പൊ എന്തക്ക്ണ്ടാക്കണതൊക്കെ ഉം അതിങ്ങനെ നമ്മള് ഒരു നമ്മള ഇഡലിൻ്റെക്കെ മാവിൻ്റെ മാതിരി ഒരു മാവാണ് അതിങ്ങനെ ഇതാക്കിയാണ്ട്ഇങ്ങനെ മെഷീൻക്ക് ഇങ്ങനെ ആക്കും. ആഹ് ഒരു വട്ടത്ള്ള നമ്മളേ കുയ്യപ്പത്തിന്റെ വട്ടം ഉണ്ടാവൂലേ?
ആഹ്‌
ആഹ്‌ ആ വട്ടത്തേക്ക് എന്നിട്ട് അത് കൊറച്ച് ഒരഞ്ച് മിനിട്ട്. വേവും വെന്തിട്ട് പിന്നെ അതരോന്ന് പാത്രത്തിക്ക്ട്ടിട്ട് ചോക്ലേറ്റ് റ്റിങ്ങനെ അതിന്റെ മോളില് ആക്കുക നമുക്ക് ഏതാ ഫ്ലേവർ വാണ്ടിയത്. ആ ഫ്ലേവർ അയ്മേൽ ഇങ്ങനെ ആക്കും
ഉം അയിന്ത്‌ ഒരു ബെന്നാണോ അതൊരു കേക്കോ?
പൻ പാൻ കേക്കാണ് അതൊരു വേറെ എന്തൊരു നമ്മള് ഇഡലിന്റെ പോലെ അങ്ങനെയൊക്കെ എന്തോ ആണ് തോന്നുന്നുണ്ട്. ആഹ്‌ ആഹ്‌ സ്പേ മധുരള്ളേ അങ്ങനെ അയിന്റെ മേനു ഒക്കെ വിട്ടന്നിന് കുറേ സാധനങ്ങളുണ്ട് മലായി ചോക്ലേറ്റ് ബ്രൗണി അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞിനി നിങ്ങളിങ്ങോട്ട് കൊണ്ട് കൊണ്ടുവരേണ്ടേ ഞങ്ങക്ക് ടേസ്റ്റ് നോക്കാന്ന് പറഞ്ഞപ്പം അത് കേടു വരുല്ലോ അവിടു നിന്ന് ഇങ്ങട്ട് എത്തുമ്പോ ഞാൻ പറഞ്ഞു കേടരു ഇല്ലേ നോക്കാലോ ഇപ്പ ഇന്നലെ രാത്രി ജ്ജ് അവിടുന്ന് പോണപ്പോ ഈ നേരാമ്പോത്തിേലെ? കൊണ്ടന്നില്ല ഇപ്പം എത്ര വേറെ രണ്ട് സാനം കൊണ്ട്ന്നു ബ്രൗണിയാ എന്തോന്ന് പറഞ്ഞ് ഇനിയിപ്പ നോമ്പ്ർന്നിട്ടല്ലേ ത്ത്ന്നാം കയ്യുള്ളു
ഉം ഉം ഉം ബ്രൗണി എല്ലാ ടേസ്റ്റ്നിക്ക് ഇഷ്ട്ടായ ഞാൻ ഇതൊരെ തിന്നിട്ടില്ല
അതാണ് കൊണ്ടന്നെ ബ്രൗണി രണ്ടണ്ണം രണ്ട് ക്ലാസന്ന് അഹ്‌ ഓല് വെറുതെ കൊടുത്താണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങക്ക് മാങ്ങട ഓലത് വാൻ പറ്റൂലന്ന് പറഞ്ഞ് ഇതാക്കല്ലേ അപ്പൊ ദ തെരാണ് പിന്നമ്മളിപ്പേ നിർബന്ധിക്കാൻ പറ്റൂലല്ലോന്നർഞ്ഞ്.
ഏഹ്.
അൽ നാട്ട് കൊണ്ടോനും ഇൻക്ക് തിന്നാനാന്ന് പറഞ്ഞാണ്ട് വാങ്ങി യാദൃയ്ന്ന്.
അങ്ങനെന്നാ പറഞ്മാങ്ങിയതാ അപ്പൊ പെണ്ണങ്ങക്ക് തിന്നാ ങ്ങനെ ടേസ്റ്റേക്കാനാണേൽക്ക് പറഞാണ്ട് പെരക്കാർക്ക്.
അപ്പം അത് എന്തായാലും നിങ്ങൾ കൊണ്ടോയിട്ട് കാര്യല്ലാന്നറഞ്ഞു. ഉം
ആഹ് ശെരി.
പിന്നെന്താ.
കാര്യല്ല്യ
ആഹ് ആമീന്റെ യ്യ് അറിഞ്ഞില്ലേ ഞരമ്പ്‌ പൊട്ടിയാണെന്ന്
തെന്നെ ആഹ് ഉം അമീനൊക്കെ വേദനണ്ട
ആഹ് വേദനണ്ട് ആദ്യണ്ടായ്ന്ന് ഇപ്പല്യവന്നുണ്ട്
ഉം
എന്തെങ്കിലും സൗണ്ടെന്നുല്ല്യല്ലോ ഡിസ്റ്റ്ർബ്
ആഹ് ണ്ട് ണ്ട് ണ്ട്
ആഹ് ന്നാ ഇപ്പാ റൂമിലെയ്ന്നയിന് ബല് ങ്ങനെ വന്നോണ്ട്ക്കും ന്ന്പ്പ ലീവല്ലേ നൈസറിം ല്ല സ് സ്കൂളുല്ലാ
ഉം ഇത്താ ചോറൊക്കെ കൊടുത്തയിറ്റെൾക്ക് തിന്നാന്
റിഫോമ്പോറ്റ്ക്ക്ണ് ആയിശാക്ക് ദോശന്തോണ്ടാക്കിയൊടുത്ത് ഇന്നലെ മോനു ഫ്രഞ്ച് ഫ്രൈസ് ലോഡഡ് ഫ്രൈസെ അഹ് കൊർച്ച് ഫ്രിഡ്ജീല്ണ്ടായീന്ന് അഹ് കൊർച്ച് ചൂടാക്കി കൊടുത്ത് ഓഹ് നേരം വെയ്യ നേ നേരം വയ്കിയാണ് കൊണ്ടന്ന അപ്പ ഞാ മാത്രം തിന്ന് കുട്ട്യൾക്ക്ള്ളത് എട്ത്തെച്ചു
ഏഹ്
ഉം
അയ് ശെരി
പിന്നെന്താ കുഞിപ്പാ സാനം വാങ്ങാൻ പോയതാ നോമ്പർക്കാള്ളതും കോയിം
ഉം ഉം ഇന്ന് ഭക്ഷണത്തില് വിശാലതകാണുവല്ലോ
ആഹ് ന്നതാ
ഉം
ഏഹ് അപ്പന്നോട് അത് മാത്രം മതിയോച്ച് ഞാ പറഞ്ഞ് അത് മതി ഞാ മാ ഞാ മാത്രള്ളൂ ഞിപ്പ
അത് കുഞ്ഞിപ്പാക്ക് ഒരുവർഷ വർഷത്തെ സാമ്പത്തീകത്തീലെന്തോ തൊക്കെ ണ്ട് പറഞ്ഞെട്ട്
ആ കഴിഞ്ഞുറി ഞങ്ങളങ്ങനെ മന്തിയെക്കെ ക്കെ ഞിപ്പൊ ഇപ്രാശ്യം പെ പെരെലെന്നെ ണ്ടാക്ക അതാനല്ലെത്
പെരേല്ണ്ടാക്കെയ്ന്ന് കുഞ്ഞിപ്പാനോട് കൊണ്ടരിപ്പിച്ചാണ് ന്തെങ്കിലൊക്കെ ചെയ്തോ
നോക്കട്ടെ എന്തായാലും കോഴി കൊണ്ടെരാൻ പറഞ്ഞ്ന്ന് ഞിപ്പ കപ്സന്റെ അരി വാങ്ങിയാലും മതിയല്ലോ
ഒരു കൊല്ലത്തില് സാമ്പത്തിക അഭി അഭിവൃദ്ധി ണ്ടാവുല്ലോ
ഏഹ്
ഉം വെർതെട്ടണ ചാൻസല്ലെ ത് പിന്നാ ആഹ്
ഏഹ് എൻക്കില്ലേന്നി ഇൻക്ക്ങ്ങനെ ഞാനിപ്പം ങ്ങനെ ഒര് റ്റവും മുള്ളുമ്മ നിക്കാണ് അങ്ങനാണ്ട് തായീണു അറീല ഞാനാണ്ട് നോറ്റ് നിപ്പൊന്നും നോക്കീല
അൻക്ക് വീട്ടാണ്ടോ
വീട്ടാനൊന്നുല്ല
എഹ് പിന്നേപ്പെന്താ
നല്ലോ അതൊണ്ട് നോറ്റതാ എല്ലാരും നോൽക്കുമ്പോ നമ്മള് മാത് ത്രില്ലാതെങ്ങനെ ക്കാനും തോന്നൂല
ഉം
ഉം പിന്നെ അവിടെ പെരെലെല്ലാരും നോറ്റ്ക്കണോ
ഇവടെ ഞാനും ഉമ്മയും മോനും
എഹ് സീനിയോ
സിനി ഇല്ല ഓള് പോയിനു
ഏഹ് ഓളെന്നെ പോയെ ആഹ് ഇതിന് ലീവിന് പോയതാ? എഹ്
ഓള് മിഞ്ഞാന്ന് വൈന്നേരം സ്കൂൾ വിട്ട് ആണ്ട് പോയതാ ആഹ് കോഴിനോടും മിണ്ടാക്കാൻ പറഞ്ഞാവ്ടെ
പുറത്തിറങ്ങിയാലും അകത്തുന്നു സൗണ്ടാണ് അത് ഇനിയിപ്പോ ഞാൻ റൂമില് വാതില് അടച്ച് ഇങ്ങനെ നിന്നാലേ കുഞ്ഞിപ്പ ഉള്ളല്ലേ അത് ചാരിച്ചിട്ട
ആഹ് അത് ശരി
അതുകൊണ്ട് ഇനിയിപ്പം ഈയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ അതാണ്അന്നെ ധൈര്യയിട്ട് ഇപ്പം വിളിച്ച.
ഉം
പിന്നെ എന്തൊക്കെയാ
പിന്നെത്താ അങ്ങനെ പോണു ഇനിയിപ്പം നോബോ ർക്കാനുള്ളതൊക്കെ ആക്കാനായില്ലേ ഒറങ്ങീനീ നിന്റെ ഇത്തത്ത് തീരുമാനമായില്ലല്ലോ റബ്ബേ അതു ശരിയാണല്ലോ
ഹ്
അരി എടുത്ത് വെള്ളത്തിട്ടിട്ടൂല്ല ഏഹ് ഇന്നലെ ഓട്ടട ഉണ്ടാക്കി ഇന്ന്പ്പോ എത്താ അതുംഅറീല്ല.
ഏഹ് ഓട്ടട ഉണ്ടാക്കിയ കുഞ്ഞിമ്മു ഇന്നലെ ദോശേണ് ദോശയും ചിക്കൻ കറിയും
മ് ഇപടെ എറച്ചിക്കറിനാ പ്പം എറച്ചി കറി ഇനക്ക് മാണ്ട പ്പ ഞാനത്തകാ ഞാൻ വെജിറ്റബിൾ കുറുമ ഇണ്ടാക്കി
എന്തോ ഓട്ടടക്കോ
ഉം
എയ്നോട് ഗ്രീൻ പീസും
ഗ്രീൻ പീസും പിന്നെ ഉരുളക്കേഴങ്ങ് ഇല്ലീനു ഉരുളക്കേഴങ്ങ് ഉണ്ട് വിചാരിച്ചു അഹ് രാവിലെ മറ്റേ ഇതുണ്ടാക്കി ഉച്ചയ്ക്ക് ഇന്നലെ മോന് നോമ്പ് നോറ്റില്ല അതും ബീഫ് കറിക്ക് ഇട്ട് അപ്പൊ പിന്നെ ഉരുളക്കിഴങ്ങ് ഇല്ല അപ്പൊ പിന്നെ ഞാന് ക്യാരറ്റ് ഇല്ലേ വെള്ള ക്യാരറ്റ്
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് ആഹ് അയിന്റെ പേരെത്ത
റാഡിഷ്
അയിന്റെപേര് റാഡിഷാ
ആഹ് അത് ഇന്ത പറയാ സാധാ കേരറ്റിന്റെ ചൊയയല്ലല്ലോ അയിന് വേറൊരു ചോയാ അത് സാലഡ്കൊക്കെ ഇട്ണാ
ഉം ഏതായാലും വേണ്ടിന് അഹ്ടുത്ത് ആ ക്യാരറ്റ്
അത് ഇങ്ങൾ കിറ്റ് വാങ്ങിയപ്പോ കിട്ടിയതാ സാമ്പാർ കിറ്റ് വാങ്ങിയപ്പോ ആഹ് അയിന്റെ കൂട്ടത്തിലേ അത് കിട്ടുള്ളൂ ഉം അപ്പം ആഹ് പിന്നെ അയ്ക്ക് ക്യാരറ്റും ഉരുളകിഴങ്ങും ഒക്കെ ഇടല്ലോ ഇജ് തേങ്ങാ പാൽ പീഞ്ഞതാ
ഏഹ് ഞാൻ തേങ്ങ അരിച് പാർന്നക്കാ നല്ലോണ്ടരച്ച്
ഏഹ്
ഉം പിന്നെ അയിക്ക് കുരുമുളകും പട്ടിം ആഹ്
ഏഹ് അഹ് ഉണ്ടായ്നിക്കൂലേ.
ആഹ് രണ്ടെണ്ണം ഉണ്ടെയ്നി.
അയിക്ക് കാര്യമായിട്ട് ഇപ്പൊ ഗരം മസാല മാത്രല്ലെ ഇടുള്ളൂ.
ഗരം മസാലേം ആഹ് കുരുമുളക് പൊടീം. പിന്നെ ഞാൻ അരിച്ചപ്പ അയിക്ക് ഇതിട്ടീനി. മറ്റേ ഒരു പട്ട പിന്നെ ഗ്രാമ്പു രണ്ട് മൂന്ന് ഏല കായ്യാ അഹക്കട്ടിനി
ഏഹ്
ടേസ്റ്റ് ഉണ്ടായിനി. ഞാൻ മിസാനും കൊടുത്തിട്ട് ഓന് ഇഷ്ടായിനു. ഓന് അത് തിന്നു.
ഇപ്പ അങ്ങനത്തൊക്കെ ഇട്ട് ഉണ്ടാക്കിയാൽ മതി. എന്നാ അവളെ ഇത് പറ്റും. അധികം എരിവ് ഉണ്ടാവൂല്ല. ചൊയ ഉണ്ടാവും. ഉം ഇത് കടല ആദ്യം വെള്ളത്തിലിട്ട് വെച്ചീന്.
ആഹ് ഞാൻ ഉച്ചക്ക് വെള്ളത്തിലിട്ട് വെച്ചീനി. കടല ഇച്ചിരി വേവ് കമ്മീണ്ട്. എന്നാലും അറിയാനൊന്നൂല്ല. തിന്നാൻ പറ്റും. ഇച്ചിരി ഇങ്ങനെ ഒന്ന് ഒന്നും നല്ലമയ ഇല്ല. എന്നാലും വെന്തണ്. ഒരു മയായില്ല ഒരു കൂക്കൂടി ഒക്കെ കൂകിച്ചേന് കുക്കറ്. ഇന്ന് ടൈമും ഇല്ല. അപ്പൊ പിന്നെ
ആഹ്
ആഹ് ഉണ്ടാക്കി. ഇനിയിപ്പൊ അന്തികൾക്ക് ചോറ് ഏതായാലും വേണ്ട. ചോറ് ഇന്നലത്തെ തള പ്പിച്ചൂറ്റാന്ണ്ട്.
ഏഹ് ഇപ്പൊ കുഞ്ഞിപ്പ പോയിണ്ടോന്നാണ്. ഇനിയിപ്പ അതിനോടൊത്തെ ഉണ്ടാക്കണ്ടേ.
ഇത്ത ഇണ്ടാക്കണ കപ്പ്സേ മന്തിയോ.
കപ്സേ എന്താ അറിയില്ല. പത്തിരി ഉണ്ടാക്ക വിചാരിച്ചു ഉം പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊറേ കാലായി. പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊറേ കാലായെടി. ഉം
ആഹ് ആഹ്
നോക്കട്ടെ ഇനി കപ്സിൻ്റെ ഇത് കാക്കാന്റെ പീടികേന്ന് വാങ്ങാൻ കഴിയോ നോക്കട്ടെ. ആഹ് പിന്നെ രാത്രികേക്ക് ചോറുവേണ്ടല്ലോ. അത് മതിയല്ലോ. ആഹ് പിന്നെ മിതൂട്ടന് എപ്പളേ ഉറങ്ങിയേ?
മിജൂട്ടൻ ഉറങ്ങിയിട്ട് കുറച്ചു നേരായി.
ഉം അപ്പൊ അത് തലമത്തെ കുരു പിന്നെ കുറവുണ്ടോ? അതോ താന്നിക്കണോ?
കൊറേ കുറവുണ്ട്. ആ കലാമിൻ ലോഷൻ തേച്ച്.
ഏഹ് മറ്റേ റോസ് കളറുള്ള അതോ. ആമീനും അതന്നെ കി ട്ടിയത്. അയ് എന്ത് ചൊറി പൊന്തിയാലും അതാ കിട്ടുവോന്നുണ്ട്ലേ. ഉം
പിന്നെ ഓന് മറ്റേ കൊരന്റെ മരുന്നുണ്ട്. ആന്റിബയോട്ടിക് തന്നേണ് മറ്റേ കഫക്കെട്ടിന്റെ.
അതരൊള്ളു.
ഉം ഞാൻ മറ്റേ ഇവിടെ ധർമ്മാ ആശുപത്രിയിലാ കാണിച്ചേ.
ഏഹ്.
അവു കുട്ടികളുടെ ഡോക്ടറില്ലേനു ഈ സുബൈർ ഡോക്ടറു പറഞ്ഞു ഡോക്ടറിനേയാ കാണിച്ചേ.
ഏഹ്
ഉം അത് ചപ്പട്ടയാണൊക്കെ നോക്കിനി അപ്പൊ ഒന്നും ഇല്ല.
ഏഹ്.
പിന്നെ കുത്തിയപ്പൊക്കെ എടുത്തീല്ല. അപ്പൊ പിന്നെ അങ്ങനങ്ങട് പൊയ്ക്കോ.
ആഹ് ഇപ്പൊ എന്തൊരു വാക്സിനേഷൻ വന്നേണല്ലോ.
എന്താണ്
ഉമ് ന്നാ പിന്നെ ഞൻ വിളിക്കട്ടോ ഒരു മിനിറ്റ്
ആഹ ന്നയിക്കോട്ടാ ന്നാ
അയ്ന്ത ബ്രൗണിയാ